പിന്നെ
ആഹ് ഇവിടെ തന്നെണ്ടായിരുന്നു. എങ്ങോട്ടും പോയില്ല.
ആഹ
ഹ് ങ്
ഉം എന്തൊക്കെയ നല്ലതന്നെ
വീട്ടില് വേറെ ആരൊക്കെയുണ്ടോ ഇപ്പ
ഇപ്പ വീട്ടില് പിന്നെ ഇവിടെ ഞാന്, അവിടെ ഉപ്പന്നെ ഉള്ളു. ഉപ്പയും പിന്നെ ആങ്ങളുണ്ട് മൂന്ന് ആങ്ങളാരുണ്ട്.
മൂന്നപേരുടെ കല്യാണം കഴിഞ്ഞാ താണോ?.
ആഹ് മൂന്നാളും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളാര്.
ആഹ
പിന്നെ മൂന്ന് താത്താരും മൂന്ന് ആങ്ങള കാക്കാരുവാണ് ഞാനാണ് ചെറുത്.
ആ ഹആ ഹ അപ്പോ എത്ര മൊത്തം ഇപ്പൊ ഏഴ് മക്കളാണോ?.
ആ ഹ ഏഴ് മക്കളുണ്ട്.
ആഹ ആഹ
ആഹ വലിയ കാക്കാന്റെടെ എപ്പ നിക്കല്ല്.
ആഹ അടുത്ത തന്നെയണോ കല്യാണം കഴിച്ചന്റെ അടുത്ത്ന്നെയാണോ വീട്.
അല്ലല്ല കൊറച്ചൊക്കെ പോവാനൊക്കെ ഉണ്ട്.
കുറച്ച് പോകണ ബസിൽ പോകാൻ ദൂരണ്ട്.
ആ ബസ്സിലൊക്കെ തന്നെ പോവല് രണ്ട് ബസേറണം.
അഹ
അങ്ങനെ പോണ് ഉമ്മല്ലാത്ത കാരണം ഇപ്പ പോവാന വല്യരു താല്പര്യം ഒന്നും ഇല്ല.
ഇപ്പോ ഉപ്പാക്ക് എങ്ങനെയുണ്ട്, ആരോഗ്യാണ്, കൊഴപ്പൊന്നുല്ല.
എന്നാലും. പിന്നെ ഇടക്ക് ഒരു വെയ്യാതെ തായിട്ട് സോഡിയം കുറച്ചിട്ടും. അങ്ങനെ ഇങ്ങനെൊക്കയിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. ശ്വസം മുട്ടല് അങ്ങനെ ക്കെആയിട്ട്.
ആഹ
വെയ്യ എന്നാലും ഉപ്പ ഉപ്പാന്റെ കാര്യങ്ങളൊക്കെ ഇപ്പ അങ്ങനെ ചെയ്യും.
ഉപ്പാൻ്റെ ഉപ്പണ്ട്.
അല്ല ഉപ്പാന്റെ കാര്യങ്ങളൊക്കെ ഉപ്പ അങ്ങനെ ചെയ്യുന്ന
ഉപ്പാടെ കാര്യങ്ങൾ ചെയ്യും. അത് മതി.
ഇപ്പൊ നമുക്കാണേലു ഇപ്പ എന്താ പറയാ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോയി അന്വേഷിക്ക ക്കാനും, ചെയ്യാനും നമുക്ക് സമയം ഇലല്ലോ.
ആഹ ഇല്ല സ്കൂളല്ലേ സ്കൂൾി വിട്ട് വന്നാല് പിന്നെ നേരം ഉണ്ടാവൂല.
ഇതോ
പിന്നെ ര് ശനി ഞായറും കിട്ട അപ്പം ട്യൂഷന് അഹ് ത് ക്കായിട്ട്ണ്ടാവും ഇന്നാല് എപ്പളേലും ഒക്കെ ഒഴിവിനനുസരിച്ച് പത്തീസം കൂടുമ്പളും പതിനഞ്ച് സം കൂടുമ്പളൊക്കെ പോയിങ്ങാണ്ട് പോരും
ട്ട് വരും ആഹ് നിക്കാ നിക്കാറ് ഒന്നും ല്ലേ അപ്പോ അവിടെ നിക്കാറൊന്നു ല്ലേ
ആഹ് ഇതേപോലെ തന്നെ ശനിയാഴ്ച്ച പോയിട്ട് ഞായറാഴ്ച്ച പോരാ അങ്ങനൊക്കെ തന്നെ
അങ്ങനെയൊക്കെ തന്നെ ഞാനും അതേ ശനിയായിച്ച വൈകുന്നേരം പോയി ഞായറാഴ്ച്ച രാത്രി വരും ശനിയാഴിച്ച പോവാൻ പറ്റാ ത്തോണ്ട് ഇന്നലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന് കുറേ ദിവസം ആയാരുന്നു പോയിട്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ പോയിട്ട് ഒര് വാ പ്പച്ചിക്ക് സുഖമില്ലാന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് പോന്ന്
ആഹ് ആഹ്
ഇവിടെ ഇക്കാടെ വീട്ടില് ആരൊക്കെണ്ട്
ഇവിടെ ഒരു മൂത്തച്ഛനും ഉണ്ട് ഇവിടെ ഉമ്മിണ്ട് മൂത്തച്ഛൻ വേറെ പോയിക്ക്ണ് ഓല് വേറെണ് ഇവിടെ ഇമ്മ ന്നെ ഒള്ളു ഇമ്മി ഞങ്ങളും
ആഹ് ആഹ് ആഹ് മറ്റേ പെങ്ങന്മാരൊന്നുല്ലാ
ആഹ് ണ്ട് ഓര് കല്യാണം കഴിച്ച് പോയി
പോയി ആഹ് ആഹ് ഉപ്പ ഇല്ലേ ഇവിടെ ല്ലേ
ഇവിടെ ഇപ്പ ല്ലാ ഇവിടെ ഇപ്പ മരിച്ച് ഏഴ് കൊല്ലായി
ആഹ് ഓഹ്
ഇങ്ങനെ പോണ് ഒര് ഹാല് ല് ഇങ്ങനെ പോണ് ണ്ട്
അതെ അതെ ന നമ്മുടെ ഒക്കെ അ ആഹ് പോയി നമ്മുടെ ഉമ്മാ മാ രൊക്കെ പോയാ പിന്നേ നമുക്കൊരു സുഗോ ഇല്ല ജീവിതത്തില് അപ്പം നമുക്ക് കേ നമുക്ക് വീട്ടിലേക്ക് പോണങ്കി തന്നെ നമ്മുടെ ഉമ്മച്ചിമാരുണ്ടല്ലോ നമുക്ക് വീട്ടിലേക്ക് പോകാനാണെങ്കിലും കാര്യ വാപ്പച്ചിമാരുണ്ടെങ്കിലും അവര് ഉമ്മാ മാര് ചെയ്യും പോലെ നമ്മളെ വിളിക്കോ അത് ചെയ്യോ അവർക്ക് നമ്മുടെ വിഷമങ്ങളോ ഒന്നും അറിയില്ല
പക്ഷെ ഉമ്മച്ചിമാര്‌ ണ്ടങ്കി നമുക്ക് അവർക്കറിയാം നമ്മുടെ വിഷമങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഒന്നേ ന്ന് നമുക്ക് പറയാനും അവരെടുത്ത് എന്തും പറയാനും പറ്റൂലോ
പി ന്നെ ഉമ്മാരോട് പറയ്ണ പോലെ ക്കെ നമ്മള് വേറാരോടും പറയില്ലല്ലോ
ക്കത തൊരു വിഷമം ന്താ വന്നാൽ തന്നെ അവരെ ഒന്ന് വിളിച്ചാൽ നമുക്ക് പകുതി ആശ്വാസം കിട്ടും ഇപ്പം ഇമ്മ ഇല്ലാന്ന് പറ്ഞ്ഞരു വലിയ കുറവ് തന്നെയാ അത് ഔ ഇന്റെ പൊന്നേ ഭ ക്കര എന്റെയൊക്കെ എ എന്റെ മൂ മൂന്ന് ചെറിയ മക്കളായപ്പം തന്നെ എന്റെ ഉമ്മച്ചി മരിച്ചു അനിയത്തി രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പളാ ഉമ്മച്ചി മരിച്ചത് അപ്പം പിന്നെ ഞങ്ങളടെ മക്കളടെ കാര്യങ്ങൾ ഒന്നും ഞങ്ങള ടെ മ്പ എൻ്റെ പെൺ പെൺ കൊച്ചാണെങ്കിലും വലുതായപ്പളാണെങ്കിലും ഒന്നും എൻ്റെ ഉമ്മച്ചില്ല അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമു ട്ടാരുന്നത് ഇങ്ങട്ട് പിന്നെ നമ്മുടെ ണ്ട് അത് പിന്നെ ഒരു പ്രായയിട്ടൊക്കാ മരിച്ചെങ്കിൽ ആഹ് ആഹ് വല്യ പ്രായ കെ ആയിട്ട മരിച്ച ങ്കി നമുക്ക് വയസ്സായല്ലോന്ന് ഓർക്കാം ഇത് ഒരു പ്രായൊ ഇല്ല നാല്പ്പത്തിയട്ട് നാപ്പത്തിമൂന്ന് വയസ്സായപ്പളല്ലേ ഉമ്മച്ചി മരിക്ക്ണേ അത് ആ ആങ്ങളെ ടെ കല്യാണം കാണാ കഴിഞ്ഞില്ല അതുകൊണ്ടൊക്കെ ഭയങ്കര വിഷമാ അവന്റെ കല്യാണം ഇപ്പം നടക്കാത്തപ്പളും ഞങ്ങക്ക് അത് തന്നെ വെഷമം ഉമ്മച്ചി ഇണ്ടായിര്ന്നെങ്കിൽ - കല്യാണം ഒക്കെ കഴിഞ്ഞനെ ന്നൊക്കെ എനിക്ക് തോന്നുന്നു കാര്യം ശരി ഓരോരുത്തർക്കു ഓരോ യോഗം ഉണ്ടല്ലോ കല്യാണം ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ തലേൽഴുത്തോതോലല്ലേ വരോള്ളൂ പക്ഷെ നമുക്ക് നടക്കാ കല്യാണം നടക്കാത്തോണ്ട് എനിക്ക് വിഷമാണ് ഞക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമാണ്
ആഹ് കല്ല്യണം നോക്കി കൊടുക്കിം ഇങ്ങളല്ലെ ശരിയാക്കി കൊടു
ആഹ് നോ പക്ഷെ ഒന്ന് ശരിയാവണില്ലാന്നെ നമ്മള് നോക്കണ്ട് നമ്മുടെ മാക്സിമം നമ്മള് നോക്കണ്ട് പക്ഷെ ശെരിയാവണില്ല ഒന്നില്ലങ്കി അവർകൊന്നും ശരിയാവൂല്ല അല്ലെങ്കിൽ വര്ണോർക്കും ശരിയാവൂല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊന്നും ശരിയാവണില്ല അത ഭയങ്കര ടെൻഷനാ അവന്റെയും കൂടെ കാര്യ കഴ്ഞ്ഞ നമുക്ക് സമാധാനായി
ആ അതണ്ട് കഴിഞ്ഞ പിന്നെ
ആഹ് ഉമ്മച്ചിക്കാണെ അവന്റെ കാര്യത്തിൽ ഭയങ്കര ഉമ്മച്ചിക്ക് ഞങ്ങള് രണ്ട് പെൺ പിള്ളേര് ഇണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു ആണ് കൊച്ച് ഇണ്ടാവാനായിട്ട് അപ്പൊ അങ്ങനെ ഭയങ്കര കൊതിച്ചു കിട്ടിയതാ ആങ്ങളേനെ അപ്പൊ അതുപോലെമ്മച്ചച്ചി നോക്കിക്കോണ്ടിരുന്നു പക്ഷെ അവന്റെ ഒരു കാര്യത്തിൽ കാണാൻ മ്മച്ചിക്ക് പറ്റിയില്ല അപ്പ അത്കൊണ്ട്. ഭയങ്കര വെഷമാണ് പോണ് അവനിപ്പോ ദുബായിലായതോണ്ട് ന്നമ്മള് നേരെ കാണ്ല്ല പക്ഷെ ഇവടെവെരുമ്പോ നമുക് ഭയങ്കരെ വെഷമാ പുള്ളിനെ കാണ് മ്പോ അപ്പൊ ലീവ്നൊക്കെവെരുമ്പോ ന്നമക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അവന്ക്കും ഭയങ്കര വെഷമാ. ഹ്, ഹ് ഇമ്മച്ചില്ലാത്തേന്റെ വെഷമ അവനെന്ന് വെച്ച എല്ലാ കാര്യത്തിലുംമ്മ മ്മച്ചി വേണാര്ന്നു ഒര് പതിനഞ്ച് വയസ്സ് വരെ ഉമ്മച്ചിടെ തൊട്ടടുത്താ അവെൻ കെടന്നത് അന്നൊക്കെ വാപ്പച്ചി ഗെൾഫിലായിര്ന്നു. അപ്പൊ പതിനെഞ്ച് വെയ്സ് വെരെ ഇമ്മച്ചിടെ കൂടെയാ അവെൻ കെട്ന്നൊണ്ടിരുന്നത് ഉമ്മച്ചീന്ന് വെച്ച ച്ച ഭയെങ്കെരെ വല്ല്യാ കാര്യയിർന്നു പുള്ളിക്ക് പക്ഷെ വയങ്കെരെ ബുദ്ധിമുട്ടെന്നെ എന്താ ചെയ്യ്ണ് നമുക്കത്രേ യോഗൊള്ളു.
അയന്നെ അത്രേ വിധിച്ചിട്ടൊള്ളു.
ഉം അതെ
ആയുസ് ഇല്ലാഞ്ഞ പിന്നെ എന്താ കാട്ട.
അതെ ശെരിക്കും പർഞ്ഞ ക്കെക്ക് ന്നമ്മടെ എത്രേ പ്രായമായാലും ന്നമ്മടെ ഉമ്മമാര് വേണം ഏഹ്.
വെര്ണ് ണ്ടാ? വേർന്ന്ണ്ട് ഗെൾഫ്ന്ന് ചോയ്ക്കാ?
ആ ഇപ്പ വര്ണ് വര്ണെ ഡേയ്റ്റ് ആയിട്ട്ണ്ട് അട്ത്ത മാസ്
ആഹ് വന്നാ എങ്ങെനെലൊക്കെ ന്നേരായ് ച്ചി കൊട്ക്കീങ്ങെള് രണ്ട് പെങ്ങന്മാര് ചീതൊട്ക്കണ്ട.
പരമാവധി ഒന്ന് ശ്രമിക്ക്ണ്ട് പക്ഷെ ഒന്നും ശെരിയാവ്ണില്ല.
ഉം
എന്താ ചെയ്യ്ണ് ന്നമ്മെള് ചെയ്യ് ന്നമ്മെള് ചെയ്യാവുന്നീന്റെ മാക്സിമം ന്നമ്മള് ചെയ്യ്ണ് ണ്ട്.
ഉം അല്ല അപ്പൊ വേറെ ആരും ന്നേരാക്കി കൊട്ക്കാല്ല ഇങ്ങെള് രണ്ടാളും തന്നെല്ലേ.
അതല്ലേ ഒള്ളു ന്നമ്മെള് രണ്ടാളും പിന്നെ വാപ്പിച്ചിയല്ലേ ഒള്ളൂ വേറെ ന്നമ്മൾ ന്നമ്മടെ കൂടെപ്പെർപ്പീങ്ങക്കല്ലതെ വേറെ ആര്ക്കും ന്നമ്മടെ ഇതീല് ഒരു താല്പര്യോന്നും ഉണ്ടാവില്ലല്ലോ.
ഉം വേറെപ്പാരാ ആരഎളാപ്പാരൊക്കെ ഇണ്ടാ?
ഹ് വാ മൂത്താപ്പായൊക്കെണ്ട് പിന്നെ ഉമ്മച്ചിടെ വീട്ടില് ആരും തന്നെ ഇല്ല ഉമ്മച്ചിടെ ചേട്ടെത്തി അതുപോലെന്നെ ഉമ്മച്ചി മരിക്കുന്നേന് ഒരുവ ഒര് വർഷം മുമ്പ്ഉമ്മച്ചീടെ ചേട്ടെത്തിം ഇത് പോലെ യൂട്രസില് കിയാൻസറ് വന്ന് ഉമ്മച്ചീടെ ചേട്ടെത്തി മരിച്ചെത് പിന്നെ ഉമ്മ ച്ചിടെ ഒരാങ്ങളെള്ളത് ഇന്നാള് മരിച്ചു ആങ്ങെളെ ഏറ്റവും മൂത്തത് മ്മച്ചീടാങ്ങളേരുന്നു മൂന്ന് മക്കളായിര്ന്നു ഉമ്മച്ചിടെ ല്ല ഉമ്മച്ചീടെല്ല മൂന്ന് പേരും പോയി ഇമ്മച്ചിടുള്ള ആരുല്ല ഉമ്മച്ചീടെ ഉമ്മായും വാപ്പായും ഇല്ലാ ഇമ്മച്ചിടെ ചേടത്തില്ല ആങ്ങളല്ല പിന്നെ വാപ്പച്ചിയുടെ വീ വീട്ടിലൊള്ളു വാപ്പച്ചിടെ വീട്ടിലൊള്ളെത് രണ്ട് വാപ്പച്ചിക്ക് മൂന്ന് പെങ്ങന്മാരും ഒര ചേട്ടനും ഒരനിയനും ഉണ്ട് അവർക്കൊക്കെ അവരെല്ലാവെരും നന്നോ ണ്ട് പക്ഷെ ഒന്നും ശെരിയാവണില്ല പിന്നെ നമ്മള് നോക്കിയിട്ടൊന്നും ശെരിയാവണില്ല. അത്രേം ആത്മാർത്ഥമായിട്ട് നോക്കി സ്ഥിതിക് അവരൊക്കെ നോക്ക്ണ്ടെന്ന് പറയ്ണു ഒന്നും ശെരിയാവ്ണില്ല എന്താന്ന
ശെരി അയ്ക്കോളും പടച്ചോനോട് പറയലെ.
അതെന്നെ അല്ലാഹുവിനോട് ദുഹാർക്ക അല്ലാതെ നമുക്ക് വേറാരോടും പറയാനില്ലല്ലോ.
ഉം ഒക്കെ വേം ശെരിയാക്കി കൊട്ക്കട്ടെ.
അതെ വേറെ പിന്നെ വേറെന്നാ വിശേഷം? ഏഹ് വിളിക്കാമേ എല്ലാ മിക്ക ദെസം തന്നെ വിളിക്കും.
ആഹ്
അപ്പ ഞമ്മ നമ്മക്കവനെ വിളിക്കാതിരിക്കാൻ പറ്റൂല നം മ്മാ ഞ അവനൊരറ്റപ്പെെട്ടുന്നൊരു തോന്നല്ണ്ടാവാൻ പാടില്ലല്ലോ മിക്കപ്പോയും നമ്മള് വിളിക്കും ഒരുസ് ല്ല ഒന്ന് രണ്ടൂസം വിളിക്കാ വൈകിയ അപ്പൊ പുള്ളി പരാതി പറയും നിങ്ങളൊന്നും എന്നെ ഓർക്കണില്ലല്ലോന്നൊക്കെ പറഞ്ഞോണ്ട്.
ഉം, ഉം ആഹ്ഹ്
ഉം അങ്ങനെയൊക്കെ പുള്ളി പറയും പറയും വിളിച്ച് രണ്ടൂന്നൂസം വിളിക്കാതിരുന്നപ്പം നമ്മക്ക് നമ്മടെ കുടുംബപര മായിന്ന ടെൻഷൻ കാര്ണം ന്നമ്മള് രണ്ടു, മൂന്ന്സോംന്ന് വിളിക്കാതെ ഇരിക്കൂലോ. അപ്പ തന്നെ പുള്ളിക്ക് പറയും നിങ്ങക്ക് നിങ്ങടെ കാര്യല്ലേ ഉള്ളു എന്റെ കാര്യൊ നിങ്ങക്ക് നോക്കണ്ടല്ലോ ഒരാങ്ങളങ്ങനെണ്ടെന്ന് നിങ്ങള് വിളിക്കലില്ലല്ലോ പറയണില്ല്യല്ലൊ അതൊക്കെ പറയൂ
ആഹ്
പിന്ന പുള്ളിക്ക് ചെറിയൊരു നീർക്കെട്ടൊക്കെരുമ്പൊ പിന്നെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനും വെഷമോം ആരുമില്ലല്ലോന്നൊരു തോന്നുന്നില് അങ്ങനെയെക്കെന് പോണ് പറഞ് പറഞ്ഞലാടി മൊത്തം ദുഃഖ കഥകളാ പറയാതിരിക്കാ നല്ലത്
അതന്നെ
വേറെന്താ വേറെന്താ
പോയാലയ്ന് കല്യാണം കയ്ക്കാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പോയി
പാടാ പിന്നെ കല്യാണം കഴിച്ചാ തന്നെ നമുക്ക് നമ്മ എന്റക്കെ കല്യാണം കഴിഞ്ഞ മക്കളായ നമ്മുടെക്കെ മക്കടെ കാര്യം നമ്മളാദ്യം ചിന്തിക്കണ ആരടെ കാര്യ നമ്മുടെ മുച്ചിമാരുടെ കാര്യല്ലേ നമ്മുടെ വീട്ടില് എന്തൊര എന്തൊരാ എന്തൊരാഘോഷം നമ്മുടെ വീട്ടില് നടന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ ഉമ്മച്ചിമാരാ എന്ത് ചെറിയ ആഘോഷ ഇനി നമ്മുടെ സ്വന്തത്തിലൊരു കല്യാണം വന്നാ തന്നെ നമ്മളെല്ലാരും പോവുമ്പോ നമ്മടെ ഉമ്മച്ചി നമ്മുടെ കൂടെല്ലെങ്കി നമക്കൊരു ഭയങ്കര കൊറവല്ലേത്
ആഹ് ആഹ്
ഉം അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കൊരു കൊറവാണ് പിന്നെ ഞ ഞാൻ ഉമ്മച്ചി ഒക്കെ ചെറുപ്പത്തി പോയി ബാക്കി എല്ലാരും ഉണ്ട് ഉമ്മച്ചിടെ മൂത്തുമ്മമാരും അതുപോലെ അവരടെ മക്കളും ഉമ്മച്ചിനെക്കായി പ്രായള്ള കൊറേ ആൾക്കാരൊക്കെ അവരുടെക്കെങ്ങനെ എല്ലാ ഫാമിലി നമുക്ക് മാത്രം ആരും ഇല്ലാത്ത ഒരു അവസ്ഥ വരും കല്യാണങ്ങക്കക്കെ ഉമ്മച്ചി ഉമ്മച്ചിലെ ഉള്ള കല്യാണക്കെ പോമ്പോള ഉമ്മിച്ചിടെ വീട്ടിലാരുല്ല പക്ഷെ ഉമ്മച്ചിടെ ഹ് ഉമ്മാടെ ചേടത്തി അവര്ടെ മക്കളും അവന്റെസ് മൂ അയ്ന്റെ മൂത്തച്ചി അവ്ടെത്തി അവർ അവരൊക്കെയുണ്ട് നമ്മടെ വീട്ടിൽ മാത്രം ആരുല്ല
ഒരാള് വരില്ല അപ് അപ്പൊ നമുക്ക് ഭയങ്കര വെഷ്മാവും എന്തൊരു എന്തൊര് കുടുംബാ നമ്മുടെ ഒരു ആയുസല്ലല്ലോന്നോർക്കും
ആഹ് ഇന്റെ അങ്ങനെയാണ് ഉമ്മാടേ പിന്നെ നാല് ഏട്ത്യേളുംണ്ട് പോണം രണ്ട് ആങ്ങളാരുണ്ട് ഒക്കമ്മാന്റെ മേലെയാണ് അവരൊക്കെണ്ട്
ഒക്കയുണ്ട് എല്ലാര്ക്കും ആയുസ്സ് നീട്ടിക്കൊടുക്കട്ടെ പക്ഷെ അല്ല നമ്മുക്ക് പക്ഷെ കാണാൻ നമുക്ക്‌ ഒരു വെഷമാ
ആ അതെന്നേ ചെറ്യേതാണ് ഇപ്പ ഉമ്മ മോര് ഉമ്മാണ് പ്പ ആദ്യം പോയത്
അതെ നമുക്ക് വെഷമാണ് വേറെ എന്നാ ചെയ്യാ
പിന്നെ വേറെ എന്തൊക്കേ
വേറെ ഒന്നു ഇല്ല ശരിയാന്ന്
ഉം ന്നാ അയ്ക്കോട്ടെ ന്നാ ശരി ഞാൻ വിളിക്കണ്ട്ട്ടാ